ലൊ
കേക്കുന്നില്ലേ?
ആഹ് എനിക്ക് കേൾക്ക്ണ്ട് ഞാൻ പറയ്ണന്നത് അനക്ക് കേൾക്ക്ണ്ടോ?
ആഹ് സൗണ്ട് കുറവാണെന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം.
ആഹ് ആഹ് ആഹ് എന്താറിയോ
ആഹ് ആഹ് ആഹ് എന്തറിയോകുറച്ച് മുമ്പ് വിളിച്ചപ്പോ തീരെ കേട്ടില്ല അവ അങ്ങനെ സംസാരിക്കെന്ന്. ആഹ് അത് ശെരി പിന്നെ എന്തൊക്കെയ വിശേഷംഒക്കെ എന്തൊക്കെ?
എന്താ അങ്ങനെ പോണ്ട് എല്ലാരും പോയി മക്കളൊക്കെ സ്കൂൾക്ക് പോയി.
പോയി മക്കളൊക്കെ സ്കൂൾക്ക് പോയി. അത് ശരി.
ആഹ് ആഹ്.
ഇന്ന് സ്കൂളുണ്ട്ഇന്ന്ശനിയാഴ്ചയാണല്ലോ?
ആഹ് എന്താ അറിയാ സി ബി എസ് ഇി ആയോണ്ടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്.
ഇംഗ്ലീഷ് മീഡിയണ്ട് ഓ അത് ശരി.
ആഹ് ആഹ് ഗവൺമെന്റ് സ്കൂളൊന്നും ഇന്നില്ല.
എന്തൊക്കെയാ. എങ്ങനെ.
ഗവൺമെന്റ് സ്കൂള് ഒക്കെ ഇന്ന് ലീവാണ്.
ഗവൺമെന്റ് സ്കൂള് ഒക്കെ ലീവാണല്ലോ ആഹ് ആഹ്.
ഉം ഉം ഇങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്ഒക്കെ കഴിച്ചോ?
ക്കെൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കയിച്ചിട്ടില്ല കയിച്ചോണ്ട്ക്കാണ്.
അഹ്ആഹ് ഇങ്ങളെ എന്താ ഫുഡ് എന്താ
ഇങ്ങടെ എന്താ ഫുഡ് എന്താ രാവിലെ ഞാൻ പ്പൊ ചോറി കഴിക്കണ്.
ആഹ് അഹ്ആഹ് അതെ
അതെ ഹും.
ഉം ഉം
ഒന്നാമത് എണീക്കാൻ നല്ലോണം ലേറ്റ് ആവും പിന്നെ എന്തേലൊക്കെ?
ആഹ് ആഹ്
കയിക്കാന്നല്ലാതെ
അതെന്താറിയോ മക്കള്ണ്ടെങ്കി ഓൽ മക്കള്ണ്ടെങ്കി ഓൽക്കാണ് പ്രശ്നം ഏഹ് ഓര്ക്കങ്ങനെ രാവിലത്തെ കടി കറി ഒക്കെ വാണംന്നുള്ളതെയ് ഞമ്മളാണെങ്കി പിന്നെ എന്തും അഡ്ജസ്റ്റെയ്യും
ബഡ്ജസ്റ്റയ് ഉം ഉം
ഉം....
പിന്നെന്തൊക്കെ ആ വീട്ടില് ആരൊക്കെ പ്പോ ഇളള് തറവാട്ടില് അങ്ങനെയൊക്കെയാണോ?
അല്ല ഞങ്ങള് ഒറ്റക്കാണ്ള്ളത് ഹസ്ബന്റും ഞാനും മൂന്ന് മക്കളും. ആഹ് ഒരാളെട്ടാം ക്ലാസില് ഒരാള് ആറാം ക്ലാസ്സില് ചെർത് മൂന്ന് വയസായ ഒരു മോളാണ്
മോളാണ്
അവളും ഞാനും തന്നെ ഒള്ളു ഇപ്പൊ വീട്ടില്. ഉം ഉം എത്ര മക്കൾണ്ട്? ട്രിപ്പ് ഇപ്പ ഞങ്ങള് കൊറച്ച് മുമ്പ് പോയിരുന്നു വെക്കേഷന് വെക്കേഷന് പോയിരുന്നു അതിനെ മുമ്പ് പോയിരുന്നു.
ഉം അത് ശരി.
എല്ലാരും ഒര്മിച്ച് മൈസൂർ പോയി.
മൈസൂർ പൊയി ഓ.
പിന്നെ പെര്ന്നാളിന്
പിന്നെ പെര്ന്നാളിന് കോട്ടക്കുന്ന് മലപ്പുറം കോട്ടക്കുന്ന് പോയി പിൻ
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊറ്റക്കൊന്ന് മിനി ഊട്ടി പോയി അങ്ങനെടക്ക് എപ്പ പ്പഴെങ്കിലൊക്കെ പോവു ഒക്കെ ചെയ്യൂട്ടോ
ആഹ് ആഹ് പിന്നെ എന്തൊക്കെയ ഹോബീസ് ഒക്കെ എന്താ?
ആഹ് ഞാൻ കൊറച്ചൊക്കെ വായിക്കും അങ്ങനെ ഇപ്പ മക്കളായ അവിടന്ന് ഇങ്ങട്ട് കൊറച്ച് കൊറവവാണ്.
ഏഹ് അത് ശരി
ഉം ഉം നിൻ്റെതോ?
നിന്റതോ ഇൻക്ക് വായന ഇഷ്ടേല്ല. വായിച്ച തിന്നാ ഛർദ്ദിക്കാനും തലവേദനൊക്കെ വെരും.
ഒറക്കം വെരും. ഉം ഉറക്കല്ല ഛർദ്ദിക്കാൻ വരുവാ തലവേദനച്ച് അങ്ങനെയൊക്കെ ൻഡ് ഓരോന്ന് ആർക്കുല
അഹ്ആഹ് ആഹ്
ഏഹ്
പിന്നെ എന്താ
പിന്നെ എന്താ ചെയ്യല്?
പാചകം ചെയ്യുവോ
പിന്നെ എന്താ ചെയ്യല്ന്നോ.
ആഹാ പാചകം ചെയ്യോന്ന്, പാചകം ചെയോ,
ആഹ് പാചകം ചെ അത് ഇഷ്ടാണ് എന്താ ടൈം ഉണ്ടാവകുമ്പോഴൊക്കെ ചെയ്യും ചെല സമയ ത്ത് ഫോൺ ഉണ്ടായ പിന്നെ ഒന്നും നോക്കുല്ല ഒന്നും ഇല്ലാത്തരു ടൈമിലിങ്ങനെ വെറതെങ്ങന ഇരിക്കുകയാണേ ചെയ്യും
ഉം ഫോണ് നമ്മള് എടുത്താ പിന്നെ, ടൈം പോണതേ അറിയിലാല്ലേ.
അറിയില്ല
ഇല്ല പിന്നെ നമ്മുക്ക് ഒന്നും ഉണ്ടാക്കാനും സമയം ഉണ്ടാവല പിന്നെ വേഗം ഉച്ചയായി പിന്നെ പടപടാന്നുള്ള ഒരു പണിയാണ് പിന്നെ ആ അതറയണേ ഫോൺ എടുക്കാതെ നമ്മളെല്ലാ ജോലിയും തീർത്തിട്ട് പിന്നെ ഫോൺ എടുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പല്ല.
ആഹ്
ആദ്യം തന്നെ ഫോൺ എടുത്തിരുന്നുന്ന് പിന്നെ അന്നത്തെ ദിവസം കണക്കായി
അന്നത്തെ ദിവസം കണക്കാണ്. എനിക്ക് അങ്ങനെ ആദ്യം തന്നെ ഫോണ് വേണം എന്നിട്ട് ബാക്കിയൊക്കെ തുടങ്ങാൻ കഴിയുള്ളൂ
ആഹ് ആഹ് ആഹ് അങ്ങനെ അഡിക്റ്റ് ആയി പോയി അല്ലേ
ഉം
ഫോണ് ഇല്ലാതെ നമ്മക്കങ്ങോട്ട് കഴിയൂല്ല
കഴിയൂല കഴിയൂല.
ഉം അതാണ് അവസ്ഥ
അവസ്ഥ
ഞമ്മളെവിടെങ്കിലും ഫോണ് വെച്ചക്കണോ എടുക്കാനും നോക്കി മക്കളും അത് നോക്കി നടക്കും അതെ
ഉം നമ്മളെന്നെ അങ്ങനാണ് പിന്നെ മക്കൾ ഫോൺ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യല്ല ഇല്ലല്ലോ
ഉം ഒന്നും പറഞ്ഞട്ട് കാര്യല്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല
ആഹാ എന്താ ഫുഡൊക്കെ ആയോ? ഉച്ചക്കൊക്കള്ള
ഉച്ചക്കുള്ളത് ആയിട്ടില്ല ചോറ് ഇന്ന കുറച്ച് ഫിഷ് ഇരിക്കാണ്ട്. അതെന്നെ ഇനിയിപ്പോ ഉച്ചക്ക് ആരുംല്ല ഞാനും ചെറിയ മോളും മാത്രേ ള്ളു
ആഹ് അപ്പോ ഹസ്ബൻഡ് വീട്ടിലില്ലാ
ഹസ്ബൻഡ് പോയിക് ണു രാവിലെഞ് വൈകുന്നേരം വരുള്ളൂ
ആഹ് അത് ശരി
ആഹാ.. !
അപ്പോ എന്തേലോക്കെ മതിയല്ലോ അല്ലേ?
ആഹ്പ്പൊ എന്തേലൊക്കെ മ തി പക്ഷെ മിക്കവാറുംഞാൻ ഉണ്ടാക്കിവെക്കും അ തറിയോ പിന്നെ വൈകുന്നേരൊ വേണ്ടേ ഉണ്ടാക്കാൻ
ആഹ് ആഹ അതെ ചിലപ്പ സമയല്ലട തോന്നില്ലെങ്കി പിന്നെ ഇണ്ടാക്കൂല ഇപ്പൊ ഓക്കേ അല്ലെ പിന്നെന്തൊക്കെയാണ്.
പിന്നെ എങ്ങനെ പോണ് മഴ ഉണ്ടോ
മഴ ഇന്ന് കൊറച്ചൊക്കെ ഉണ്ട് അവിടെ
ആം
ആഹ് ഇവിടെ ഇന്നലെ രാത്രി ഇന്നലെ പകലൊക്കെ ഫുള്ള് മഴ ഇപ്പൊ ഒന്ന് ഇങ്ങനെ കൊറവുണ്ട് ഏഹ് അത് ശരി
ല്ലേ
തേ... പിന്നെ, ഡ്രസ്സൊക്ക ഞ്ഞി ഒണങ്ങി കിട്ടാനാണ് പണി.
അതെ കുട്ടികളുടെ ഡ്രസ്സ് തീരേ ഒ ണങ്ങൂല ഈ യൂണിഫോമിന്റെ പാന്റൊ ക്കെ
തെ ത്തീ...
അതൊക്കെ ഈ കട്ടി ള്ള ഡ്രസ്സാ യതൊണ്ട് ഷർട്ട് പീസ് അങ്ങനെ ചുരിദാറിന് ടോപ്പ് അതൊക്കെ പെട്ടെന്ന് ചിലത് ഉണങ്ങൂട്ടോ പക്ഷെ ഈ പാന്റിന്റെ പീസായോണ്ട് തീരെ ഒ ണങ്ങികി പറ്റൂ ല ഇല്ല
അത്ശെ രിയാ യൂണിഫോം ആവുമ്പോ മെഷീനിട്ടോട് രുമ്പീട്ട്ക ചെളിയ പോകല ചെളിയ ആക്കി വരല്ലേ മക്കള് ആഹ് ആഹ് പില്ല എത്രൂട്ടി കള ഞങ്ങള്ഞാൻ്കല്യാണന്നും കഴഞ്ഞില്ല ഞാൻ സ്റ്റുഡന്റ് ആണ് പഠിക്കാണ് ഡിഗ്രിക്ക് ആഹ ഏതാ ഡിഗ്രി ഏതാ ബീകോ മ്
ആ ആ് അപ്പൊ ഇ ന്ന് ക്ലാസ്സില
തൊ ടങ്ങിയിട്ടില്ല തുടങ്ങണള്ളൂ ഇപ്പൊ ഫസ്റ്റ് ഇയർആ ണ്
ആഹ് ആഹ ആ് അല്ല ഈ വർഷം അപ്പ പ്ലസ് ടു കഴിഞ്ഞതാ ആഹ ആഹ് ആഹ്
എങ്ങനെ ക്ലാസ് തൊടങ്ങിട്ടില്ല. ഇല്ല തൊടങ്ങിട്ടില്ല, എന്നപ്പ തൊടങ്ങണ? എന്താ ചെല കോളേജ തുടങ്ങിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിന്റെ നിക്കൊന്നണ്ആറാംന്തി യൊ
ആഹ ആഹ ആഹ് ആഹ പ്ലസ്റ്റുന് ഏതാ പ്പ നെടുത്തിന് ബി കോമർസോ ഉ എങ്ങനെ മാർക്കൊക്കെ എങ്ങനെ
അഞ്ചേ പ്ലസും ഒരേയും
ആഹ ആ് കിട്ടിക്കു ന്ന ഏതാ ഗവൺമെന്റ് കോളേജിലാ
ല്ല കിട്ടിട്ടില്ല തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റാ ക്കാണ് ആ അ കഴിഞ്ഞു
ഉം ഉം ഉം
അത്ര എ പ്ലസ്സ് ണ്ടായിട്ടും കിട്ടാൻ ബദ്ധിമുട്ടാ ല്ലെ ബുദ്ധിമുട്ടത് ഒന്നാമത് ബികോം ആയൊണ്ടാണ് അല്ലെങ്കിലൊക്കെ ഏലയിലൊക്കെ ആ ണെങ്കി കിട്ടും
ഉം ഉം ഉം
കോമഴ്സിലെ അധികം കുട്ട്യാളും ബി കോമിനാ ഏർക്കുവാ
ആഹ ആഹ് ആഹ്
മം മ് ബിസിഎ പറ്റും ബി ബി എ പറ്റും
ആഹ ആഹ് ആഹ
പക്ഷെ എല്ലാ കോളേജിലൊന്നും ബി സി എ ഇല്ല. ആഹ് ആഹ് ബി സിഎ ഇണ്ടങ്കി സുഗേർന്നുലേ പിന്നെ ആ മേഖല പോണ ഇഷ്ടള്ള ആളാവണം ബി സിഎ ന്ന്ക്കെ പറിമ്പോൾ സോഫ്റ്റ്‌വെയർ കാര്യങ്ങളൊക്കെ അല്ലേ.
അതെ അതെ ഉം... ബീ കോം എടുത്താ തന്നെ അതില് സബ് അത് വരുണി ല്ലേ ബികോം എടുത്താൽ ഇപ്പൊ സബ്ബയിൽ വരുന്നുണ്ടോ അങ്ങനെ ടെക്നോളജീന്റെ
ഇല്ല ബിക്കോമെട് ത്താൽ അക്കൗണ്ടൻസി എക്കണോമിക്സ് അങ്ങനെ ഓരോ വിഷയങ്ങളൊക്കെ ആ ബിസ് നസ് സ്റ്റഡീസ് ഉണ്ടോന്ന് നിക്കറില്ല കാരണം ബി ബി എൽ അതാണല്ലോ വരുന്നെ
ആഹ് ആഹ് ആഹ് ഉ
അറീല്ല. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇണ്ടാവും അ അതിപ്പണ്ടോ? ആ അതൊക്കെണ്ടാവും
ഉം ഉം ഉം
പിന്നെ ഹ് ബികോമ് സി എ, ബികോം കോപ്പറേഷൻ, ബികോം ഫിനാൻസ് സി എ എട്ക്കാണ്ന്ന്ണ്ടെങ്കി സോഫ്റ്റ്‌വെയർ കാര്യങ്ങളൊക്കെണ്ടാവും കോപ്പ്റേഷൻ എട്ക്കാണീ അ അത്ണ്ടാവൂല വേറെ കോപ്പ്റേഷനായിട്ടേകാരം, ഫിനാൻസ് ഇട്ക്കാണെങ്കിൽ അയിനെ കുറിചെയ്കാരം.
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ പോക്ണ്ട് നല്ലോം പഠിച്ചോണ്ടു. എങ്ങനെ മേരേജ് ഉദ്ദേശിക്കുണുണ്ടോ?
ഇല്ലല്ല
ഏ കഴിഞ്ഞിട്ടൊള്ളൂ
എങ്ങനേ
പഠനം കഴിഞ്ഞിട്ടൊള്ളൂന്ന്
ട്ടൊള്ളു ആഹ് ആഹ് ഇൻഷാള്ളാ പഠനം കഴിയട്ടെ അ ആഹ് എത്ര മക്കളാ ഞങ്ങള് അഞ്ച് മക്കള് ഒരു കാക്കിം മൂന്നനിയമ്മാരും. ആഹ് അതോണ്ട് പിന്നെ കൊഴപ്പല്ല ഉം ഹും ഹും
അപ്പൊ പിന്നെ വീട്ടിലെ റാണിയാണ്ല്ലേ
ഏ വീട്ടിലെ റാണിയാണ്ലേന്ന് ആ
ഉം ഞാൻ ഇന്റെ വീട്ടില് ഞാനും അങ്ങനെ തന്നെട്ടോ എനിക്ക് മൂന്ന് അനിയന്മാരാണ്. ഉം
അഹ് ശെരി ഇങ്ങട്ട് ഇങ്ങക്ക് റാണിയായി തോന്നിയോ? ഉം അതേപോലെന്നെ അങ്ങനെ നമ്മക്കൊരു പരിഗണനണ്ടാകും. ഒരാൾ വന്നു ഹുറൂജ അട്ച്ചിട്ട് ഉം
പക്ഷെ ന്നാലും ശരിക്ക് ഒരാളും കൂടി വാണം അയിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു
എങ്ങനെ ഒപ്പരാളും കൂടി വാണം ഒര് ഉം അഹ് അഹ് ശരിയാ ഞാൻ എട്ക്കട്ക്ക് ചിന്തിക്കല്ണ്ട്
ആഹ് ആ എന്തറിയോ നമുക്ക് ആ കല്യാണ സമയത്ത് അത് കഴിഞ്ഞാലൊക്കെണ് നമ്മൾ അയ്ന്റെ വെല അറിയൊള്ളു. അതുവരെ നമ്മക്കൊരു കൊ ണ്ടാവൂല. ആ കല്യാണ സമയത്തൊക്കെ ഞാനൊക്കെ ശരിക്കും ബുദ്ധിമുട്ടി
ഉം ന്നാ പിന്നെന്താ
ന്നാ ഓക്കെ
ഒക്കെ ആ ന്നയിക്കോട്ടേ